ഹലോ
എന്തൊക്കെയാ വർത്താനം
എന്താ നല്ല വർത്താനം
കടന്നുറങ്ങ്
ഇല്ല ഉറങ്ങിയിട്ടൊന്നുമില്ല ഇങ്ങനെ കിടക്കും ബാങ്ക് കോടുക്കോളും അങ്ങനെ കിടക്കും
ഉ ഫുഡ്‌കോ കഴിച്ചങ്ങനെ കടകുലേ
ഫുഡ് ഒക്കെ കഴിച്ചഅങ്ങനെ
മക്കളോ ഉറങ്ങിയോ
ഇല്ല ഓനൊറങ്ങിയിട്ടില്ല ഓനൊ റങ്ങൊന്നുല്ല ഓൻ ഫോണും കണ്ടിട്ട് വരെ ഫോൺമ്മലേനി
അത് ഇണ്ടാക്കി ആർകൊന്നും വാണ്ട
ഉം അതാണ് കൊടുത്താ അവ്ടെ അടങ്ങി അടങ്ങി നിന്നോളും ഇല്ലെങ്കി പിന്നെ തോട്ടിലായിട്ടും കൊളത്തിലായിട്ടും അവും പേടിയാണ് പോ
പിന്നെന്താ മാഴൊത്തൊക്കാങ്ങനെ പോയല് എപ്പളാ വള്ളം അധികം വരാന്ന് അറീല്ല
ഫോണ് കൈൽ കൊടുത്താ പിന്നെ ഓലെരു അൻക്കും ഉണ്ടാവുല പ്പെ ഞാൻ അവിടെക്കെ കടന്ന് എത്രേയും നേരം കടന്ന് നീച്ച് വര്മ്പളും ഫോൺകാണന്നെ
ഉം
പിന്നെന്തക്കെ ഫുഡെയ്ച്ചീല്ലേ
ആ ഫുഡോന്ന് കഴ്ച്ചു ഫുഡ് കഴ് ച്ങ്ങനെ കട്ക്കന്നെ അല്ലാപ്പന്താ പണി
ങ്ങക്ക് മക്കളില്ലേ
മൂന്ന് മക്കൾണ്ട് മൂന്നാമത്തെ പ്രസവിച്ചട്ക്കാ
ആ
ഉം
പിന്നെന്താ ന്താ ഫുഡെന്തേനി
ഫുഡ് സാധാ ചോറും ചിക്കനും ഉണ്ടാര്ന്നു പിന്നെ എളാമാന്റെ കുടിൽക്കേലേയ്ര്ന്നു ഇന്ന് അവ്ട്ന്ന്ണ്ട് ചോറൊട്ന്ന്ക്ക്ണു
ആ പോവാൻ കഴില്ലല്ലെ ങ്ങക്ക്
ഉം
എത്ര ദിവസായി
ഒരു മാസയി
ഉമ് പിന്നെന്ത
ഹസ്ബന്റോ നാട്ടിലില്ലേ
ഇല്ലേ അതല്ല ഞാനും മോനും ഒറ്റ കൊള്ളു
ആഹ് വേറെ ആരുല്ലേ
ഇല്ലല്ല ഞങ്ങളിപ്പോ വീട് താമസിച്ചിട്ട് ഒരു വർഷംമാണള്ളൂ തറവാട്ടിൽ ഉമ്മ അപ്പ ഒക്കെ ഉണ്ട്
ന്തങ്ങൾ ഒറ്റകടക്കോ
ആ ണ്ടക്കെ കട്ക്കും അല്ലാ പിന്നെ ആരെയാ കിട്ടാ ഒരീസത്ത്നും രണ്ട്സ്ത്തിനു ആണെങ്കി നമ്മക് ആരെയും വിളി ച്ചെ എങ്ങോട്ടേ പോവൊക്കെ ചെയ്യ ഇത് ഒരു കൊല്ലോ രണ്ടോ കൊല്ലൊക്കെ കഴിഞ് വര്‌നെൻ
ഉം അല്ലപ്പെളാപ്പാരും മൂത്താപ്പാരൊന്നുല്ലേ ഓലെ മക്കളൊന്നുല്ല
അങ്ങനെ ചെറിയ മക്കളൊന്നുംല്ല അട്ത്ത് വരെ പിന്നെ ഒരു കുട്ടില്ലേ ആൺകുട്ടി അപ്പം പിന്നെ -
ആഹ്
ചെർതാ എട്ടയ്സ്സായിട്ടുള്ളു പേടിയൊന്നുല്ല അട്ത്തട് ത്ത് വീടാവ്മ്പയെ എന്താവ്ശ്യംണ്ടേലും
ഉം അല്ല അടച്ചൊർപ്പ്ള്ള വീടാവ്മ്പോ കൊഴപ്പൊന്നുല്ല
ആഹ് എല്ലാ പണിം കഴിഞ്ഞ ഴേ വീടാണ് ഇപ്പ പാർത്തിട്ട് പത്ത് പതിനൊന്ന് മാസയി ഒര് വർഷ പണ്ടത്തെ പോലെ പൊർത്തർങ്ങുന്നു വാണ്ടല്ലോ ബാത്റൂമ്ക്കും ണ്ടാ മഹ് രിബാ ങ്കൊട്ക്കുമ്പോ മോ വാതിലാണ്ട് അട്ച്ചാ പിറ്റേന്ന് രാവിലെ ഏഴ് മണിയായ്ട്ട് എട്ട് മണിയാവ്മ്പളല്ലെ വാതിൽ പൊർത്ത് തൊർക്ക
ഉം
ടിയൊന്നുല്ല
ഉമ് ഇല്ലാര്ക്കട്ടെ
ഉം പേടിച്ചാ പിന്നെ നിക്കാനും കഴൂല്ല പിന്നെ എന്നും ഒരാൾങ്ങെ വിൾ ചേർമ എല്ലാർക്കും ബുദ്ധിമുട്ടേക്കാരം എല്ലാർക്കും അനാന്റെ പേരേന്ന്
കടക്ക കറപ്പള കര വേറ എന്താ ഗുരുവാസ സങ്കം വേറെല്ലേളെന്നാര പേടിയാവണ്
ഇവിടെ കള്ളൻ കയറി അവിടെ കള്ളൻ കയറി എന്നൊ കേൾക്കുമ്പ അന്നൊക്കെ വരുമ്പോ പേടിയ ആക്കാരം
ഉം
അല്ലെങ്കി അങ്ങനെ ആലോയിക്കലില്ല അയ്നെ പറ്റി വേഗം ഞമ്മൾ മത്തൊക്ക ചി പറർഞ്ഞടുക്കാട ആ
ഇതക്ക തരന്നും പറഞ്ഞ വാക്ക്
ഇഷ ബാങ്ക് കൊടുക്കുവുള്ള എഴ്തലും വായിക്കലും നമ്മളെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാ പിന്നെ ഭക്ഷണം കഴിച്ച കിടക്ക അയിന്റെ എടക്ക് ഫോണമ്മ കളിച്ച
ഉം ഫോണറക്കം വരുമ്പോ കയ്യിൽന്ന് പോന്നു പോയി
ആഹ് അങ്ങനെന്നെ ഇണ്ടാവല് ഉറക്കം വരുവോളം അയിന്മേൽ അങ്ങനെ തോണ്ടി കുത്ര
ഉം
പിന്നെ
എന്ത എന്തൊന്നും സ്പെഷൽ ഇല്ല ഇന്ന് മായൊന്നും കാണല്ല
മയയും ഇല്ല വെയിലും ഇല്ല അങ്ങനെ ഒരു കാലാവസ്ഥ ഇവിടെ
ആഹ് വെയിലിട്ടിക്കോണു ആഹ് നല്ല വെയിലിട്ടിക്കോണു
ഓ ശരി
മഴ ഉണ്ടാവുന്ന് രാവിലെ ഒരു മഴെയ്തു
ആഹ് ആഹ് വെയിലു ഇല്ല മഴയുല്ല അങ്ങനെ നിക്കന്ന നേരം വെളു തിദ് വെരെ അങ്ങനെ തന്നെ
ഉം ഓരോ ഭാഗത്തേക്ക് ഓരോ ത് എന്താണ്
എടക്കൊന്നരു വെയിലിട്ടിയാല് അലക്കിയതൊക്കെ ഒന്നോണങ്ങാനെ
ഉം അലക്കേത് ഉണങ്ങാൻ വെയിലത്തിട്ടാല് ഉം ഏഹ് സ്മെൽ അ ച്ചക്കറി പ്പ ഈ മയക്കാലത്ത്
അത് എങ്ങനെയായാല് ആ വെയില് തട്ടണ സുഖം കിട്ടൂല
കിട്ടൂല
ഉം പുറത്തിട്ടാ പിന്നെ അവി അവിടെന്നെ ഇരിക്കും വാണ്ടിയര് എപ്പഴാ പെയ്യണത്തി അങ്ങനെ
പെയ്യ എന്ന റില്ലല്ലോ
പിന്നെ അകത്തൊന്ന് കടക്കാനൊന്നും ഒരു സുഖംണ്ടാവില്ല പുറത്തേക്ക് ഇട്ടാലേ
ഉം ഇടുന്നോട കൂടെ നല്ല വെയില് കണ്ട് പുറത്തിട്ട് കൂടാണ് ഇപ്പൊ മൂടുന്നോ ഉം ഉം വാഷിംഗ് മെഷീൻ ഉണക്കാനും സ്ഥലല്ലോക്ക് സുഖ
വാശിമിഷില് ഒന്ന് ഉണക്കും ഞാൻ എന്നിട്ട്കത്താണ്ടായില്ലട്ടിക്കും ആരും ഇല്ലല്ലോ ഞങ്ങൾ കിട കാത്ത ആ റൂമില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയണ്ട് അയല എട്ടിയണ്ട് അയിമേലാണ്ട് ഇടും വെയില് കണ്ടാ പുറത്തേക്ക് ഇടും ഇല്ലെങ്കി അക ത്തെ കടന്ന അങ്ങനെ മെഷീനിലിട്ടാ പിന്നെ അകത്തേക്ക് വെള്ളം ഒലിച്ചൊന്നു ഇല്ലല്ലോ
ആഹ് അങ്ങനെ അയ ഉള്ളോർക്ക് പിന്നേം കുഴപ്പില്ലാ അല്ലാതോൽദെക്കെ ആ കൊറേ ഉണ്ടാവുമ്പോക്കെ
ഉം ഷീറ്റൊക്കെ ഇടണം മുകളിൽ എന്നാലൊക്കെ സ്ഥലുണ്ടാവും ചില വീടുകളിലൊക്കെ കാണാലോ മുകള്
ഉം ഷീറ്റിട്ട് കാണ അതാകുമ്പോ കാറ്റും ഇതൊക്കെ ഇങ്ങനെ കൊള്ളു
ആഹ് കാ ട്ടിഞ്ഞിപ്പ വെയിലാണെങ്കി ഷീറ്റിന്റെ ചൂട് കൊണ്ട് അങ്ങനെയൊണങ്ങും
ഉം
അങ്ങനെ ഉണ്ടായ സുഖാണ്
ഉം എന്താ ചോറ്റെ കൂട്ടാൻ
ചോറ്റിക്ക് ഇപ്പ ഇന്ന് എന്ത ബീഫ് ആണ് ഈദിന്റെ ബീഫ് ഇഞ്ഞ് കയിഞ്ഞിട്ടില്ല ആള് ഇല്ലാഞ്ഞിട്ട് അത് ഞാനന്നെ തിന്ന് തിന്ന് മോനിപ്പ വാണ്ട അല്ലെങ്കി ബീഫ് ഫിന്റെ ആളേനി ഇപ്പ ഇത് ഇങ്ങട്ട് എന്നും ഇതായിട്ട് ഓൻ വാണ്ട തിന്നണന്നല്ല
അത് ശരി
ഉം ആണ്ങ്ങൾ വേണം ഇതൊക്കെ കയ്യാൻ നമ്മള് തിന്നുമ്പോ അയിന് ഒരു
നമ്മള്ള് എന്നുള്ളെനമ്മള് തൊട്ടു തൊട്ടു ചമ്മന്തിയുടെമാരി തൊട്ടു തൊട്ടുല്ലാന്ന് തിന്നും ഉം
നമുക്ക് മതി പോലുംങ്ങട്ട് തിന്നും പോലെ തിന്നാൻ കയൂല്ല എന്നിട്ട് ഇതി ഇഞ് കയിഞ്ഞിട്ടില്ല പത്ത് പതിനെട്ടീസായി പെരുന്നാള് കഴിഞ്ഞിട്ട്
ഉം ഓലുണ്ടെങ്കി ചായക്കോ ഇതൊക്കെ വറുത്ത്
ആഹ് വൈകുന്നേരം രാവിലയൊക്കെ അതെടുത്ത് തിന്നല അത് അങ്ങനെ പറഞ്ഞ ഞാൻഇല്ലാഞ്ഞിട്ട് ടെണ്ടങ്കി അപ്പ ഒന്നും അവിടെണ്ടാവില്ലും പറയും വിളിച്ചുമ്മ ഞാൻ തന്നെയാണ് പറയുമ്പളെ
അഹ് പിന്നെ ഞമ്മക്കും മടുക്കൂലേ ഒരീസം രണ്ടീസം തിന്ന പിന്നെ ഞമ്മക്ക് എടുക്കാന്ന് തോന്നൂലേ
ഓനോട്‌ പറഞ്ഞ് ന്ന ഇജ്ജ് ഒണക്കമീൻ കൊണ്ടര് മദ്രസ വിട്ട് വരുമ്പ കടേന്ന് വാങ്ങി പോര്ന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുത്ത് ഒണക്കമീൻ വാങ്ങി ക്ക ഓൻ അത് കൂട്ടി
അഹാഹ
ഞാൻ എന്നിട്ട് ബീഫ് ഇത് കയ്യേണ്ട എങ്ങനെയെങ്കിലും ഇന്നലെ കൊറേ ഉപ്പാക്ക് കൊണ്ടെയൊടുത്ത് തറവാട്ട് കൊണ്ടെയൊടുത്തു അവിട ഉപ്പാ തിന്നോളും വിചാരിച്ച്
ഉം കാളാനും പറ്റൂലാലേ നമുക്ക്
കളയാനും പറ്റൂല ഇതൊന്നൂലേ ചെലേപ്പോ ഇത് കിട്ടാൻ എന്തോ ഒരു പൂതിയാക്കാരും
പിന്നെന്താ പൂതു വെക്കുമ്പോ എവിടെ ചോദിച്ചാലും കിട്ടൂല
ആഹ് അപ്പ ഇണ്ടാവൂല്ല കിട്ടൂല്ല ഇണ്ടാവും ആറ്റ വേണ്ടാ
ഉം എന്താ ചായക്കായില്ലേ
ഉം ചായക്കായി ചായ അങ്ങനെ കുടിക്കാറില്ല ഞാൻ ഷുഗർണ്ട് ഇപ്പൊ ടെസ്റ്റ് യ്യുമ ഭയങ്കര ക്ഷീണം രാത്രിയൊക്കെ ഇങ്ങട്ട് കൊല്ലി ഒണങ്ങ അപ്പ ഞാൻ പോയി ടെസ് റ്റെയ്ത് എന്തപ്പത് ഇങ്ങനെ വരാന്
ഏ
ഇപ്പൊ ഷുഗർ ആണ് ടെസ്റ്റ് ചെയ്തപ്പൊ ഷുഗർ ആണ്
ഉ ഇപ്പ ഏത് പ്രായക്കാർക്കും ഷുഗ
ആഹ് പ്ര അതാ ഡോക്ർ പ്രായ കണക്കൊന്നുല്ലപ്പ അയിന്
ഉം അയിന് നമ്മള് മധരം കൂട്ടിട്ടൊന്നുല്ലടോ
ആഹ് അപ്പൊ ഞാൻ പറഞ്ഞ് ചായക്ക് ചായ കുടിക്കലില്ല അല്ല കുടിച്ച അങ്ങനെ മധുര ഇടല്ലുല്ല പിന്നെ ഈ മധരള്ള ബേക്കറി അതൊന്നും എനക്കിഷ്ടല്ല പിന്നെപ്പ എങ്ങ പിന്ന എന്നോട് ചോയിച്ച് പാരമ്പര്യായിട്ട് ഉമ്മാക്കോ ഉപ്പാക്കോ ഉണ്ടോയിച്ച് പറഞ്ഞ് ഉപ്പാക്ക് ഇണ്ടായിനി ഉമ്മാക്ക് ഇല്ല പറഞ്ഞ് അപ്പൊ അതായിരിക്കും അല്ലാതെ അത് ഈ ഒരു പ്രായത്തില് ഇത്ര ഷുഗർ വരാൻ സാധ്യത ഇല്ല പറഞ്ഞ് എന്നോട് പാരമ്പര്യായിട്ട് വരുന്നതായിരിക്കുംന്ന് പറഞ്ഞു അല്ലേൽ എനിക്ക് മധുരത്തോട് അങ്ങനെ താല്പര്യം പ്പര്യല്ലാണു
ഉം ഉ
ഓരോന്നുവരിക അപ്പൊ ഞാൻപിന്നെയിപ്പം അതിനു ശേഷം ഇപ്പ വൈകുന്നേരമൊന്നിച്ച് ചായ ഉണ്ടാക്കാറില്ല
ഉം ഞാന് പ്രസവിച്ചു കിട ഇവിടെതന്നെ ചെറിയ കുട്ടികൾക്കേ ഷുഗറു നോക്കാന് ഇത്തറേയൊള്ള മരുന്നു കിട്ടിയിട്ട് അവക്ക് യൂസ്
ക്ക് വരെ ഇപ്പോ അത് ടെസ്റ്റ് ചെയ്യണ്ടല്ലോ
ഉം എന്നിട്ടിത് രാവിലെ ഇൻസുലിന് വെക്കുക
ആഹ് എന്താ അപ്പോ അതൊക്കെ
ഈ ഉള്ള കുട്ടികള് എന്ത് തിന്നിട്ട്
ആഹ് അതാ ഇന്നാള് ഇപ്പൊ എന്റെ നാത്തൂൻ പ്രസവിച്ച് ഓള് പറയും ചെറിയ മക്കളാ എന്റെ ഷുഗറ് നോക്കാനൊക്കെ രക്തം കുത്തിയെടുക്കുക അതിറ്റെയൊക്കെ പെത്ത തിന്നിട്ടാണൊക്കെ പറയേണ്ടത്
തന്നെ അപ്പോ നമ്മളിപ്പോ തിന്നത് നോക്കീട്ടും കാര്യവില്ല തിന്നാത്തത് നോക്കീട്ടും കാര്യവില്ല
ഉള്ള ജീവിതത്തിൽ തിന്നാതെ എന്നിട്ട് തിന്നാതെ ഞാൻ പറഞ്ഞു ഉമ്മാനോട് തിന്നാതെ മ തിന്ന് മരിച്ചേ ഏതായാലും മരിച്ചണ്ടി വരും
ഉം ഉം
കേക്കുമ്പോ അങ്ങനൊരു ബേജാറാണ്
പിന്നെന്താ കുഞ്ഞുങ്ങൾക്കും മക്കൾക്കൊക്കെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാല് വലിയവർ തന്നെ വലിയൊരു നിയന്ത്രിച്ച അപ്പ പിന്നെ കുട്ടികള് എന്താ കാട്ടുക
അത് തന്നെ
ഉം
നിങ്ങൾക്കെന്താ ചായക്ക് നല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാവുവല്ലോ
ഏ ചായക്കൊന്നും കുടിച്ചേയില്ല
ആഹ്
ഹോർലെക്സ് ഹോർലെക്സല്ല ഓ കുറേ കരഞ്ഞാലങ്ങ് ഇത് കലക്കി തരും ഓട്സ്
ആരേലുമുണ്ടോ നോക്കാൻ നിങ്ങളെ തന്നെ ആരേലുമുണ്ടോ
ഇല്ലില്ല ഇല്ല അമ്മയൊന്നുമില്ല ഉം ഉമ്മ മരിച്ചിട്ട് ഒരു കൊല്ലം ആയിട്ടില്ല ഒന്നാവണ് ഉം
അപ്പൊ ഇങ്ങള് തന്നെ ഉണ്ടാക്കണമല്ലേ ഇതിങ്ങനെ
അല്ല ഏട്ടത്തി ഏട്ടത്തിയും നാത്തൂനും ഉണ്ട് ഉം
അത് ശരി
ഉം ഞമ്മള് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞമ്മക്കാ കുട്ടികളേ നോക്കാൻ ആയുസ് കൂടിയുണ്ടാവൂല്ലേ ഉം ഓ പ്രഷറുണ്ട് വേറെ ന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല
എന്നാ ശരിയിട്ടോ പിന്നെ വിളിക്കാം
ആഹ് ആയിക്കോട്ടെ
എത്തണം കുട്ടിയാ സോഫാന്റെ അടിയിലത്തെ ആ മരമല്ലേ പൊട്ടിയത് ജലോ പൊന്തിക്ക കേട് വന്ന് കഴിഞ്ഞിട്ട് ഉം അതാ പോയത്